ന്താ കൊഴപ്പൊന്നുല്ലന്നല്ലേ വിശേഷം
ഇവിടേം കൊഴപ്പൊന്നുല്ല സുഖായി പോണ്
ആ ഭക്ഷണക്കെ കൈച്ചാ നേർത്തെ കൈ ല്ല ഞങ്ങളിവെടെ കഴിക്കാന് ഒമ്പത് ഒമ്പതരക്കെ ആകും ഇന്ന് പിന്നെ നോബായതോണ്ടാണ് ഇപ്പം ഇന്നൊക്കെ നേർത്തോടെ കഴിച്ചത്
ഉ ഞങ്ങള ഈ നേരത്തെ കഴിക്കും ഞങ്ങള് ഇൻക്ക് അങ്ങനെ കൈ ക്കണംന്ന്ണ്ട് അല്ലേ ചെരെ ദിവസം ഞാൻ ഫുഡ് കഴിക്കലുംല്ല ആ എട്ട് മണിന്റെ മുമ്പ് കൈക്കും എട്ട് മണി ആകുമ്പോത്തിന് ഫുഡ് കയ്ച്ചഴ്യും
ആ അതാ ന്നല്ലത്
ഉം അങ്ങനെ വേണം
അങ്ങനെ വേണം ശരിക്കും നേ കാലത്ത് നേരത്തെ ഭഷണം കയിക്കോ
കാലത്ത് എട്ട് മണിയൊക്കെ കുമ്പോ
ആ അത് കൊഴപ്പൊന്നുല്ല ഞങ്ങള് വെടെ നേരത്തെ ർച്ചല്ലാവാ പത്തുമണിയാകുമ്പോ ചായേം കുടിക്കും രാത്രി രണ്ട് മണി മൂന്ന് മണി രണ്ടര ബം ച്ചോറ്ന്നും രാത്രി ഒമ്പതര ആ ഒമ്പതരാവുബോ ത്തിന് ഭക്ഷണം കഴിക്കും അങ്ങനെ ആ കാഴ്ചപ്പാടോക്കെ ഇട്ക്കെണ്ടെരും
ഉം അങ്ങനെ കെട്ക്കാം പാടില്ല
ആ പാടില്ലാന്ന് എല്ലാർക്കും അറിയാംക്ഷേ എല്ലാരും ചെയ്യ്ണ ത ഇന്റെ വീട്ടിലാവുമ്പോ ഞാൻ നേരത്തെ വാഴികുട്ടോ അവിടെ ഉപ്പാക്ക് നേരത്തെ ഭക്ഷണം കൊടു എട്ട് മണിയാവുമ്പോത്തിനും ഉപ്പാക് കഴിക്കാ എല്ലാരും ആണ്ട് കഴിച് പോകും ഇവിടെ വന്ന് ഇപ്പളാണ് നേരം വൈകി തോട്ങ്ങിയത് ഏ
ഒറ്റക്കയ്കാറില്ല
ആ ഒറ്റെക് ഒന്നും കഴിക്കില്ല നമ്മളെ വീട്ടിലൊക്കെ മ്മ റ്റെക്കഴിക്കും ഇവിടെ അങ്ങനെ ഒന്നും കഴ ഒന്നും പറയില്ല
ഉം ഉ
ഒക്കെ കഴിച്ചാലൊന്നും പറയുന്നെതല്ല എന്നാല് നമ്മുക്കൊരു മടി
ഉ ഉ
ഉം ഉ ഉ
ഇവെടെ ഞാന് ഇന്റെ ടൈമാകുമ്പ കഴിക്കും അങ്ങൻത്തന്നെ ഞാൻ ഇന്റെ അധികം ഈ മക്കൾക്ക് കൊടുത്ത അങ്ങനെയല്ല ഞാൻ അതികം ഇന്റെ മക്കൾക്ക് കൊടുത്ത ബാക്കിണ്ടെ അയ്ലിട്ട് കഴിക്കലാ കാരണം ല്ലേ ഫുഡ് വേസ്റ്റാവൂലെ ഇവരെ ന്തായാലും ഫുള്ള് കഴിക്കൂലാന്നൊറ്പ്പാണ്
അ ഞാൻ ഇവര് മോൻക് കൊടുത്ത് ബാക്കി ആക്കലില്ല എന്തോ ഒര്ധം ഞാൻ കഴിക്കലില്ല ഞാൻ കൊടുത്താല് ഞാൻ കഴിച്ചോ അവര് കഴി ച്ചതായാലും ഞാൻ കൊടുത്തതായാലും ഞാൻ കഴിക്കലില്ല അങ്ങനെ
ഉം എനിക്ക് ഫുഡ് വേസ്റ്റാക്കാന്ന് പറഞ്ഞ ൻക്ക് ഭയങ്കര സങ്കടള്ള കാര്യ
മീൻ വർത്തെച്ചെക്കാണ് ന്നെ എന്തെക്കെ ചോറിന്റെ ബാക്കിയാക്കിണ് ഞാൻ തന്നെ കൊടു ത്താല് വാരി കൊടുത്താൽ ഞാൻ എനിക്ക് ഒരു ഇതാണ് ആ കൈക്കൂല്ല ഉം ആ ചേർക്കുമ്പോ മുന്നേ ള്ളെ ല്ല ആര് കഴിച്ചെൻ്റെ ബാക്കി കഴിക്കില്ല എന്നുള്ളൊരു
ഉം ഉം
ആ
എനിക്ക് ഞാൻ ന്റെ കൈയോണ്ട് കൊടുത്താകുമ്പോ ഞാൻ കഴിക്കും അല്ല വേറെ ആരെയും കൊടുത്തതാണെ ഞാൻ കഴിക്കൂലട്ടോ
ആഹ്
ഉം ഉം എനിക്ക് ഇതേപോലെ തന്നെ എനിക്ക് ഭയങ്കര അങ്ങനെ ഒരാളെനി ഞാന് കാരണം പണ്ട് ഫ്രണ്ട്സ് ളൊക്കെ ണ്ടാവുമ്പം ഓല് കടിച്ച ബാക്കി തരും അതെന്നെ ഞാൻ ഓല് കാണാതെ വലിച്ചെറി
അതന്നൊരു തൃപ്തിക്കേടാണ് ഇന്റെ ഇപ്പളും അത് മാറിട്ടില്ല
ൻ്റെ പ്പ അതിന്റെ കട്ക്കാത്ത സ്ഥലം നോക്കിക്കാണ്ട് കട്ക്ക അങ്ങനെയൊക്കെ ഇ
ഉം പിന്നെ മോൻക്കും ബാക്കി ഞ എനിക്ക് തൃപ്തി തോന്നിയെങ്കിൽ മാത്രം ഞാൻ കഴിക്കുള്ളൂ എല്ലാതും അങ്ങനെ കഴിക്കൂല്ല ഉം ഉം
ഉം
ആ അങ്ങനൊക്കെ
ഉം മഴല്ല ഉം അടെണ്ടോ
ഇവിടെ മഴൊന്നുല്ല ഇവിടെ വെറും പകലായിരുന്നു മഴ തീരെ ഡ്രസ്സൊന്നും ഒണ ക്കാ പോലും സമ്മയ്ച്ചില്ല മഴ കാരണം
ഉം ഉം
മഴ ഇല്ലെങ്കിലും പ്രശ്നം തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മിഷീ ൻലിട്ടിട്ട് കഴുകിട്ട് വെയിലത്ത് കൊണ്ടടാ നല്ല വെയ്ൽ വന്നു വെയ്ല് വന്ന പാടെ അപ്പൊ തന്നെ മഴയും പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് മഴ കാർല്ലാണ്ടാ ണ് മഴകള് വരുന്നത് വെയിലും വരും മഴിം വരും തീരെ ഉണങ്ങാ മഷീനിൽട്ട് ഉണക്കിയാല് നമുക്കൊന്നും ചൂട് കൊള്ളണ്ടില്ലെങ്കിലേ
ആഹ് നിങ്ങളെത് ഏതാ മെഷീന് ഏതാ സാധാരണ അതിന് സാധാ ഓട്ടോമാറ്റിക്കലെ ഇവടെ സാധ അതാണ് ഞാൻ എപ്പഴും വിചാരിക്കും ഒരു പുതിയ മിഷീൻ വാങ്ങാ ന്ന് വിചാരിക്കൽണ്ട്
അ ഏതാ ഇവടെള്ളത് ഓട്ടോമേറ്റിക്കാ
താണ്
ആഹ് സാധെണ് നല്ലത്ട്ടാ
ആഹ് അത് പറയും എല്ലാരും സാധാ വാങ്ങുമ്പോ പറയും അന്താ സാധാ ഞാൻ അത് വാങ്ങാന്നപ്പം എല്ലാരോടും ചോയ്ച്ചിട്ടെ ഞാൻ വാങ്ങിയത് അപ്പ ഇന്നോട് എല്ലാരും പറഞ്ഞിനി സാ
ഇൻ ഇന്റെ വീട്ടില് ഓട്ട് ഇൻെ വീട്ടില് സാധാണ് ക്ഷി വെടെ ഓട്ടോമേറ്റിക് ആണ്
ഉം പക്ഷെ നമ്മക്കെ എന്തെങ്കിലു ഒക്കെ ഒരസുഖം ഇണ്ടാകുമ്പ ഈ ഓട്ടോമേറ്റിക് എ സാധാര്ണ കാര്യല്ലാന്ന ഇൻക്ക് തോന്ന്ന്നത്
ആഹ് അത് ശെരിയാണ് ആത്
പിന്നി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കണ്ടേ. മറ്റേതാവുമ്പം അയിലിട്ടാല് അത് ഒണക്കിക്കാണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മുക്കണ്ട് തരല്ലേ കാര്യം
ആഹ് ആഹ് അത് അങ്ങനെ നോക്കുമ്പോ ശ ണ്പക്ഷെ ഈ മറ്റെ വാഷിംഗ് മെഷീൻ ഇല എല്ലാ അഴുക്കും കാര്യങ്ങളും നന്നായി പോവും മറ്റേതില് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോണില്ല പോണ്ല്ല. ഞാൻ അങ്ങനെ നോക്കി ഇണ്ടായിരുന്നു
കാര്ണം കെത്യേട
ഉപേയിക്കാന്
കെത്യേടാണൊ
ഏയ് എളുപ്പല്ലെ എളുപ്പേനക്കെ
ഉം അത് കേടന്നാ നന്നാക്ക്ണേ കല്ല പൈസേണ്ന്നൊക്കെ പറിണേക്കാം ഇങ്ങൾത് കേടന്ന്ണോ. അയ്ന്റെ ടെച്ച് പൊറ്ത്തിത്തെ ടെച്ചോ ചെല്തൊക്കെ ഇങ്ങനെ കേട് രും വള്ളം തട്ട്യ കേടരും
അതിന് നമ്മള് ഞാനത് ആദ്യം തന്നെ കവറല്ലേ വാഷിംഗ് മെഷീൻ ആഹ് കവറ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊറത്തിരിക്കണ കൊണ്ടേ മഴ കൊണ്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷം കേട ഞങ്ങള് പൈസ കൊടുത്തിട്ട് ശരിയാക്കി തന്നു പിന്നേയും കേടായി പിന്നെ അവര് നാലായിരം രൂപോളം വേണംന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ ഇട്ട അതിന് എന്തോ വലിയ സെൻസറിന്റെ എന്തോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞട്ട് ഞങ്ങളങ്ങനെ ഇണ്ടാകും പിന്നെ അങ്ങള് പിന്നെ ദിവസം ഒരു വെറുതെന്ന് ഓണാക്കി വെക്കാണ് അപ്പൊ വർക്കായി
അത് ശരി ഇന്റെ ഹസ്ബൻ്റ് ഇതി അയിന്റെയൊക്കെ ഒരു പഠിച്ച ആളാണ് അപ്പൊ മുപ്പര് പറഞ്ഞിനി ഓട്ടാ മക്ക് വേണ്ട കേടന്നാൽ അനൊക്കൊക്കെ ഞാൻ വാങ്ങി തന്നാൽ എന്തായാലും കേ ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് സാധാ മതിന്ന് പറഞ്ഞുണ്ട വാങ്ങിയതാണ് സാധാ
ആഹ് ആഹ് അയ് ശരി ആഹ് അ
പിന്നെ എന്തായാലും ഞാൻ എനിക്കിപ്പോ മറ്റേ ഓട്ടോമാറ്റിക്കിനാണ് താല്പര്യംള്ളത് കാരണം ഇതിപ്പോ ഒരു സാധാ ഒരു അലക്കണ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അതൊന്ന് അലക്കിക്കാണ്ട് വരിയാന്നല്ല പിന്നതൊക്കെ നമ്മള് ചെയ്യണ്ടേ ഉം
കഴക്ക് പോനൊക്കെ നല്ലേ മറ്റേ തന്നെയട്ടാ
ഉം
ഉം പിന്നെ പണി കൊറ കൊറവാന്ന് മാത്രം
ഉം നാലും വച്ചാളുള്ളതൊക്കെ കുട്ടികൾതൊക്കെ ഉണ്ടെങ്കി ഞാന് കല്ല്മ്മെഇട്ട അലക്കൽ തന്നെയാണ് മിക്സിൽ ഇട്ടാതൊന്നും അത് ശരിയാവൂല്ല കുട്ടികളുടെ യൂണിഫോമും ഉണക്കാനാണ് ഉപകാരം നല്ല ഉപകാരമാണ് ഉണക്കാൻ
ആഹ് ഞാന് ഞൻ അങ്ങനെ അടുത്തിരുമ്പോന്നുംല്ല വാഷിംഗ് മെഷീനില് ഞാനപ്പകുളിച്ച് കഴിഞ്ഞ അപ്പൊക്ക ഇപ്പൊക്കെരുമ്പിട ഞാ എല്ലാരുടെയും തിരുമ്പോന്നുംല്ല എന്റേം മോന്റെയും മാത്രേ തിരുമ്പുള്ളൂ ബാക്കിയുള്ളതൊക്കെ അവരോര് തന്നെ തിരുമണതും ത്തിലുള്ള അതാണ് നല്ലത് ക്ക് കൂടുതൽ ഭാരംന്നുമല്ല ഒരാൾക്ക് അവർക്കാവതള്ളോടത്തോളം കാലം അവര് തിരുമണത നല്ലത്
ശീലായികൊടുത്തന്നും എന്ത ചെയ്യേണ്ടിവരും നമുക്ക്
അത് ശെരിയാണ്
അവ പോണോടത്തൂടെ പോട്ടെന്ന് വിചാരിക്ക
ആഹ് പിന്നെ അവർക്ക് വയ്യായികവുന്ന സമയമില്ലേ അപ്പ പിന്നെ നമുക്ക് നോക്കാലോ
ഉം പക്ഷെ ഇവലക്കെ എന്താ എത്രയാലും മെഷീനൽ ഇടൂല്ലേ ആ ഇഷ്ടല്ല ഞമ്മള ഇട്ടല്ല ല്ല ഓല് പണ്ട് മുതലേ കല്ലമ്മ ശീലിച്ചു വന്നിട്ടെ ഉം നമ്മളിടുമ്പോ
ഭർത്താവ് നാട്ടീക്ക് വരുമ്പോഴൊ കൊറേ ഉണ്ടാവും വെള്ള ഡ്രസ്സ്‌
ഉം ഞാന് ഇ പൊതപ്പും വിരിപ്പും അങ്ങനൊക്കെണ്ടാവുമ്പോക്കെ അതിരുമ്പോ അങ്ങനെ ഞാനെ തിരുമ്പോ ചിലപ്പം ആ ചെലപ്പം പൊതപ്പ് തീരുമ്പാനോനാവുലച്ച് ഞാൻ തെ തിരുമ്പാൻ മടിച്ചിട്ട് അതാകുമ്പോ എല്ലാതുംപാടെ അയിൽ കൊണ്ടയിട്ടാമതിയല്ലോ അത്പോലെ പുതപ്പ് കാണും ചെയ്യും ഉം ചെലപ്പം തീരുമ്പാനായിട്ടൊന്നുംണ്ടവുല ന്നാപ്പിന്നെയിൽ കൊണ്ടോയിടും
ആഹ്
ഉം അല്ലെങ്കിൽ മെഷീൽ ഇടണ വല്ല ഇഷ്ട്ടോന്നുല്ല
ആഹ് അതന്നെവിടങ്ങനെതന്നെ പക്ഷെല്ല വല്യ ഇഷ്ട്ടോന്നുല്ല നമ്മള് ചുളിവി ഇപ്പളവര് കാണാണ്ട്
ചെലൊര് പറയാഎന്താ ഈ ഓട്ടോമാറ്റിക്കലി അലക്കിയാല് വല്ലാതെ വൃത്തിയാവൂല എല്ലാതും പാടെ മിക്സ്ഡ് ആയിക്കാണ്ട് ഒ ഒറ്റതി ക്കണ്ട് വരല്ലേ അപ്പൊ മറ്റെയ്ന്റെ വൃത്തിയൊന്നും അത് ണ്ടാവൂല
ആഹ് ഇല്ല അ അങ്ങനത്തല്ല ശരിക്കും വൃത്തിയാവാ മറ്റേതിലാണ് കാരണം അതിന്റെറെ ഉള്ളിൽ എന്തൊക്കെ ബ്രാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് സെമി മറ്റേതിന്റെ ഓട്ടോമാറ്റിക് അല്ലാത്തതിന്റെ പക്ഷെ ഈ ഓട്ടോമാറ്റിക്കൽ അങ്ങനെ ഇല്ല ബ്രഷും കാര്യങ്ങളൊന്നും അയിന്റെ ഉള്ളിലില്ല അങ്ങനെ അപ്പൊ അങ്ങനത്തൊരു പ്രശ്നണ്ട് പിന്നെ ഉ തിരുമ്പല്ലൂരലൊക്കെ കഴിഞ്ഞിട്ടക്കെയാണ് വൃത്തിയായിക വൃത്തി ആവായിക ഒന്നുല്ല അ കൂടുതൽ ബെ മറ്റേതാണ് നല്ലെ ന്നാണ് പറയ
ഉം
ആഹ്
പിന്നെ ഏതായാലുംഞാൻ വാങ്ങണംന്നൊക്കെ വിചാരിചീനെ ഓട്ടോമാറ്റിക് എനിക്കയ്ന് നല്ല താല്പര്യണ്ട്
ഇപ്പൊ ഈ ഓണത്തിനൊക്കെ മേടിക്കാൻ നല്ലത് നല്ല ഓഫറും കാര്യങ്ങളൊ
ആ ഓണത്തി
ആ ഓഫറുണ്ടാവും ഉം അ അങ് അങ്ങനെ മെടിക്കലണ് നല്ലോ
ഉം അങ്ങനെ വേടിക്കണം കര്ത്ണ്ട് ഇതിന് ഓ ഇതിന് രണ്ടിന് പൈസക്ക് വ്യത്യാസുണ്ട്ല്ലേ
ആഹ ഇതിന് കൊറവാണ് ഓട്ടോമാറ്റിക്കിന് പൈസ കൂടുതലാ മറ്റേതിന് കൊറവാണ്
ഉം ഉം
ചിലെതൊക്കെ ഒരു ആറെഴൊക്കെ ഉണ്ടാവും കിട്ടും തോന്നണ് മറ്റേത് ഓട്ടോമാറ്റിക് അങ്ങനെല്ല ആ പന്ത്രണ്ട് പതിനാലൊ വാണ്ടിവരും പക്ഷേ ഓണത്തിനോഫർ ഉണ്ടെങ്കിൽ കുഴപ്പല്ല ഉം
വേറെന്താ കൊഴപ്പൊന്നുംല്ലല്ലോ
അ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ് ഏ
എന്ന ശരിഅറിയ
ആഹ് എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാം
ഉം
ഓക്കെ